ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം ഉം ഇല്ല ഇപ്പ ചെറുതായിട്ടൊള്ളു
ആഹ ഇവിടെ നല്ല മഴയാണ് ആ ഫുഡ് കഴിഞ്ഞു ആ സ്പെഷ്യൽ എന്തെലു ഉണ്ടായിരുന്നോ
ന്നെ ചിക്ക ഉം ഉം ഫ്രൈയ ഇത്
ആ ഫ്രൈ ചെയ്യ അതെ ഗ്രില്ലിനകത്ത് വെച്ചിട്ട് ഫ്രൈ യ്വണോ അതോ നമ്മളല്ലാണ്ട് വെള്ള
അങ്ങനെയചരി നമ്മ സാദാ നോർമലായിട്ട്ള്ള
ആഹ് അപ്പൊ ഇനി വൈകിട്ടും അത് തന്നൊണോ
ആഹ പിന്നെ എന്തെങ്കിലൊക്ക ഉപ്പേരി ഉണ്ടാക്കോ അപ്പ ആ സമയത്ത്
ആഹ്
ഉം ഉം ഇപ്പ ഞാനും പിള്ളേരും മാത്രേ ഒള്ളൂ രണ്ടുംണ്ടാവു ഉം
ആഹ്
ഉം ഉം
വേറെ എന്ത്ണ്ട് വിശേഷം പിന്നെ എന്തെലുമക്ക ഹോബീസ്കളൊക്കെ ഉണ്ടോ
ഇല്ല വീട്ടത്തെ ജോലി പിള്ളേരെ നോക്ക തന്നെയള്ളു വേറെ ഒരു പരിപാടി ഇല്ല
ആഹ് അവര കൂട്ടി പൊറത്തൊക്കെ പോകാറുണ്ടോ
എപ്പളുല്ല വല്ല എപ്പോളൊക്കെ ഇപ്പ ചെറ്യേ കുട്ടിനെ അങ്ങനെ ഏ എൽ കെ ജി ചേർത്തിട്ട്ണ്ട് അപ്പൊ അവള് ഇങ്ങനെ എ പോയിലവലാവൺ മാണ്ടിട്ട് അവിടെ കൊണ്ടവാ ഇവിടെ കൊണ്ടവാന്നൊക്കെ പറയും അങ്ങനെ കൊണ്ടോവും ചെറിയ അടുത്ത്കൂടെക്കെള്ള
ആഹ് അംങ്ങവാടീല് എഴുത്ത് എഴുതാൻ തുടങ്ങിയോ
ആഹ് എഴുത്തി ഏ തുടങ്ങിക്ക്ണ്
അക്ഷരം അറിയോ എഴുതാന്
ചെറ്തായിട്ട്
ആഹ് ആ നിങ്ങളുടെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ അല്ലെ ഒരു ഉർദു
ഉറ്ദ് അല്ലല്ല അറബി
അറബി അറബി അതന്നെ അറബി പഠിപ്പിക്കുന്ന
ഉം ഇല്ല അതിന് ചെ അതിന് ചേർത്തിട്ടില്ല അത് പുള്ളന്നെ ചേർത്തിക്ക്ണത്
ആഹ് ആഹ് ഹ വഴക്കൊക്കെ ഉണ്ടോ കുട്ടി സ്കൂളിൽ പോ
ആഹ് ചെറുതായിട്ട് പോണ സമയത്ത് കൊറച്ച് മടി ഇണ്ട്.
ആഹ് അവള് വലിയ സ്കൂളിലാ പഠിക്കണെ അഞ്ചാം ക്ലാ ആ ആറിലാ പഠിക്കുന്നത് മോള്.
ആഹ് ആഹ്.
അപ്പം അവർക്ക് അറബി അങ്ങനെുള്ളതൊന്നുവില്ല.
ഏഹ്.
പഠിച്ചോളും കൊഴപ്പൊന്നുല്ല ഇന്ന് സൺഡേ ആയത് കൊണ്ട് പോവണ്ട ട്യൂഷനും പോവണ്ട. ശനിയാഴ്ചയായിരുന്നു ഓ വെള്ളിയാഴ്ച ക്ലാസ്സ് ഇല്ലാഞ കൊണ്ട് ശനിയാഴ്ച ക്ലാസ്സ് ച്ചിട്ടു സ്കൂ ട്യൂഷനും അതിനും എല്ലാം പോയിട്ട് വന്നു പിന്നെ കുറച്ചു മടിന്ന് പറഞ്ഞാല് എന്താ പറയാ എപ്പഴും കളിച്ചോണ്ടിരിക്കണ എന്നുള്ളൊരു ഹോബിയാണ് അവൾക്ക്. വല്ലെങ്കി ടി വി കാണുക കാർട്ടൂൺ കാണുക ഇതൊക്കെ തന്നെ. ഏയ് ആ ഫോൺ ആർക് ക്കും അങ്ങനെ ഇവിടെ പിള്ളാർക്കൊക്കെ ഉള്ളോണ്ട് അതിനാത്ത് പോയി നോക് ഇരിക്കുന്നതല്ലാതെ അവൾക്ക് സ്വന്തായിട്ട് ഫോണൊന്നും ഇല്ല. ഞങ്ങള് മേടിച്ചു കൊടുക്കാറില്ല.
ആഹ് ആഹ് ഹാ അല്ല ഫോണ് കാണാറ് ഉം
ഒണ്ടൊണ്ടൊണ്ടൊണ്ട്. ചേച്ചിയുടെ മോളൊണ്ട് ഇവിളെ. ആഹ് അവള് പഠിക്കുന്നതാ. അപ്പൊ അവളുടെ അടുക്കെ പോയിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണുകയും ഗെയിം കളിക്കുക ഒക്കെ ചെയ്യും.
ആഹ് ആഹ് നിങ്ങളെ സ്ഥലം എവിടെയാണ്?
ആഹ് പിന്നെ ഞങ്ങളടെ സ്ഥലം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ്.
ഏഹ് ഏഹ് ഞങ്ങളിവിടെ മലപ്പുറം ജില്ലയാണ്.
വേറെ എന്തൊണ്ട് വിശേഷം? നമ്മക്കിപ്പ ആഹ് ഇവിടെ ഞങ്ങക്കാണേ തൊടിയിലൊക്കെ ആണെങ്കിൽ ഓരോ പിന്നെ പച്ചക്കറികള് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടോ?
ഏഹ് ഇല്ല ഇല്ല.? അങ്ങനെയൊക്കെ ചെയ്യോ? എല്ലാതും എന്തൊക്കെ ഉണ്ടാക്കണുണ്ട്?
അവിടെ ഈ പിന്നെ പച്ചക്കറികള്, വഴുതനങ്ങ ആഹ് പിന്നെ ഹാ പയറൊണ്ട്. ആഹ് ചീരയൊണ്ട് വെണ്ടയൊണ്ട്. മൾബറിയൊണ്ട്. പിന്നെ സീതപ്പഴം ഒണ്ട്. ആഹ് സീതപ്പഴത്തേല് കൊറച്ച് കായൊണ്ട്. ആഹ് പിന്നെ പേരക്കായൊണ്ട്. ആഹ് പിന്നെ നമ്മള് വേറൊരു സാധനം ഒണ്ടല്ലോ? ആഹ് എന്ത് സാധനം ഇത് നല്ല വെലയൊള്ള ഒരു പച്ച കളറിലെ ഒരു ഫ്രൂട്ട് ഒണ്ടല്ലോ? അല്ലല്ല അല്ലല്ല റംബൂ ട്ടനല്ല. ഇത് ഒരു പച്ച കളറില്ലേ അത് പഴു അല്ല എന്താ ഇതിന്റെ പേര് എനിക്കത്ര പിടത്തയില്ല. ഇതിന് നല്ല വെലയുള്ള ഒരു ഫ്രൂട്ടാ. നല്ല ഗുണ ഉുള്ള ഒരു ഫ്രൂട് ടാ. ഒരെണ്ണം കഴിച്ചാന്നെ നമുക്ക് നല്ല ഒള്ള ഒരു സാധനായിത്. പച്ചക്കളറാണത്. ഇതു നമ്മക്കത്ര പിടിക്കുല. ആഹ് അത് എന്താ
അത് ആപ്പിണ്ടമാരിക്കുള്ള സംഭവമാണ് ആപ്പ്
ആഹ് പേരയ്ക്കാ പോലെ തന്നെ അത് തന്നെ പേരയുടെ ആ ഒരു ആപ്പിള് പോലെ തന്നെ ഇങ്ങനെ
അതെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അവിടെ കോണ്ടല്ല്ണ്ട് വല്ല്യ മധുരൊന്നും ഇല്ലാത്ത സംഭവാണ് ആഹ് ആഹ് എന്താറ പേര്ന്ന് പറയുന്നേ ആഹ് ആഹ് ആഹ് ഞങ്ങളിവിടെ പച്ചാപ്പിള്ന്ന് പറയും കുട്ടിയോളൊക്കെ
ആഹ് ആ സാധന്ണ്ട് ആഹ് അതെല് ഒണ്ടായി തൊടങ്ങിട്ടില്ല
ഞങ്ങള് അങ്ങനൊരു ഫുഡ് എന്താ പച്ചക്കറിയൊന്നും ഉണ്ടാക്കലില്ല ഒരു വഴുതന തൈ ഇണ്ട് വേപ്പിന്റെലണ്ട് അങ്ങനത്തെതൊക്കെണ്ട്
ആഹ് ഇവിടെ ചക്കയുണ്ട് ചക്ക ഒത്തിരിയുണ്ട് ചെറിയ പ്ലാവാണ് കുഞ്ഞി പ്ലാവാണ് അപ്പ മേടിച്ചു വെച്ച പ്ലാവാണ് അത് നിറച്ചുണ്ട് ചക്ക പക്ഷെ അത് വെള്ളം കേറിയതോണ്ട് കഴിക്കാന് അല്ല ആ നമ്മള് അല്ലാതെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് പട്ടി ചെയ്തതാ സാധനംണ്ട് ചെറിയ ചക്കയും വണ് അതിനകത്ത് ചുള അതിനകത്ത് കുറവാണ് സത്യത്തില് ഒരു പത്തോ ഇരുപതെണ്ണേ കാണാത്തുള്ളൂ എണ്ണം പറഞ്ഞാ
ആ അതല്ലാ അതിന്റെ ഉള്ളില് മഞ്ഞേണ്ട് ചൊവപ്പാണ്
ആ മ ഇത് ആ സാധാരണ വെള്ള കളറല്ലെ പോലെ അത് വിളഞ്ഞു കഴിയുമ്പോ മഞ്ഞ കളറ്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ഒരു തെങ്ങുണ്ട് ഒരു ചെറിയ തെങ്ങ് അതായാല് കുറച്ച് ഇതുണ്ട് തേങ്ങായുണ്ട് ആഹ് മാവൊണ്ട് പക്ഷെങ്കിലും അതല്ല മാവ്ണ്ട്
ആ വലുപ്പമില്ലാത്ത തെങ്ങേക്കാരല്ലേ ഹ വീട്ടിൽന്നിട്ട് ആരൊക്കെയാണ് വീട്ടിൽ ആരൊക്കെയാ ള്ളത്
വീട്ടില് അമ്മയുണ്ട് വേറെ ആരും ഇല്ല ചേച്ചിയുടെ കുട്ടികളേ ഉള്ളു അവരെ അവർടെ ലോകം അമ്മയാണ് ഇതിന്റെ കൃഷിയൊക്കെ ചെയ്യ ഇടുക ചേച്ചിക്ക് ചേച്ചി പൊറത്താണ് ജോ ജോലി ചെയ്യുന്നത് അവിടെയാണ് അവള് ഉ പിന്നെ അവള് വർഷത്തി ഒരിക്കലൊക്കെ വരും ആ കുട്ടികൾ രണ്ടുപേരും ഇവിടെയാണ് പഠിക്കുന്നത് ഒരാൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നു ഒരാള് ഇവിടെ അടൂര് കോളേജിൽ പഠിക്കുന്നു ആഹ് ഒരാൾ ഇവിടെ നിന്ന് പഠിക്കുന്നു ഒരാൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു അതുകൊണ്ട് വല്ലപ്പോഴും അവള് വരുന്ന സമയത്ത് ഇങ്ങോട്ടൊന്ന് വരും എന്നതേ ഉള്ളൂ ഞാന് പിന്നെ ആ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ അമ്മയാണ് എല്ലാം ചെയ്യുന്നത് അവള്മാര് നോക്കും നട്ട് കൊടുക്കും അവള്മാര് അമ്മ അത് പരിപാലിക്കും പക്ഷെ ചെടികള് കാര്യങ്ങളൊന്നും അമ്മ അങ്ങനെ നോക്ക് അമ്മക്കീ പച്ചക്കറികള് അങ്ങനെയാണ് ആ ചെടിയൊക്കെ ആ കട്ട് ചെയ്യത്തില്ല ഇങ്ങനെ പന്തലിച്ച് മണ്ടവര കയറിപ്പോയാല് അമ്മ കട്ട് ചെയ്യത്തില്ല അത് നോക്കത്തും ഇല്ല
ഏ അവിടെ എങ്ങനെ നാ നാട്ടിലൊക്കെ
ഞങ്ങളടെ നാട്ടില് വല്യ കൊഴപ്പൊന്നൂല്ല കാലാവസ്ഥയൊക്കപ്പിന്നെ പറഞ്ഞാ മഴ കാലാവസ്ഥ ആണല്ലോ ഇപ്പം ഇവിടെ നമുക്ക് വെള്ളം ഒക്കെ ഒള്ള നാടാണ് പിന്നെ ഏ വെള്ളം പ്രളയത്തിന് മാത്രമേ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുള്ളൂ അതിന് മുമ്പൊന്നും ഇവിടെ വെള്ളം കേറിയിട്ടില്ല ഇവിടെ ആ തോടും ഒക്കെയുണ്ട് എല്ലാ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മുക്ക് ഈ അല്ലാതുള്ള ഈ പുറത്തോട്ട് പാർക്ക് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് ഒത്തിരി ദൂരെയാണ് അഞ്ചാറ് മണിക്കൂർ ഇരുന്നിട്ട് പോകാൻ പറ്റത്തുള്ളൂ അത്ര ടൗൺ ഏരിയേയ്വല്ല ഇത് ടൗണിൽ പോണോന്നുണ്ടെങ്കിൽ നമ്മക്ക് എട്ട് കിലോമീറ്റർ ഇരുന്നാലെ ടൗണിൽ പോകാൻ പറ്റുള്ളൂ അവിടുത്തെ സാധനങ്ങളൊക്കെ അമ്മ മേടിക്ക
ആ വണ്ടി വിളിച്ചിട്ട് പോണംല്ലേ
ആഹ് അമ്മ ബസ് കയറിപ്പോവും ഞങ്ങളുടെ ഫ്രണ്ടിക്കൂടെ തന്നെയാണ് ബസ്സ് പോകുന്നത് ബെൽ കേട്ട് അമ്മ പോകും പിള്ളേര് ആരെങ്കിലും കാണും അവരുടെ കൂട്ടത്തി പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് വരും പിന്നെ അല്ലാതുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് ഈ അടുത്തെടയ്ക്കൽ കടകളിലൊക്കെ കിട്ടും ഈ തുണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണെങ്കില് കൊറച്ചു ദൂരം പോകേണ്ടി വരും
ഉം ഞങ്ങ അങ്ങാടിയിലാണ് പക്ഷേ ഒരിച്ചിയിങ്ങട്ട് നടന്ന അന്നന്ന് പോന്നാ മതി പാടത്തിന്റെ വക്കായിട്ട് ഞങ്ങക്ക് വെള്ളമൊന്നും കേറൂലട്ടോ ഉ നല്ലങ്ങനെ പുഴ പോലെങ്ങനെ പാടംങ്ങനെ നിരന്ന് നിക്കും
ആ അതും നല്ല രസവാ കാണാനെ ഫോട്ടോഷൂട്ടിന് നല്ലതല്ലേ എ എ
ആഹ ആഹ അതൊക്കെ പറ്റും ഉ
ആ ഇമ്മ പണ്ട് നെല്ല്ക്കെ ഒരുപാട് കൃഷിണ്ടായിരുന്നല്ലേ ഇപ്പാരും അങ്ങനെ നെൽകൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ
ന്നലാ ഞങ്ങളുടെടുത്ത കൂടെണ്ട്
ഉണ്ടല്ലേ ആ നമ്മുടെ ഇടെങ്ങും ഇല്ല ആ ആ ചെല ഏരിയകളിൽ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണത് ആണേ ആ എനിക്കിവിടെ എല്ലാരും ജോലി എനിക്ക് പുറത്ത് ജോലി ഉള്ളപ്പോ ട്രെയിനെ പോവുമ്പോ ഞാനങ്ങനെ കാണ്നും ഈ പാലക്കാട് അങ്ങോട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയ അവിടെ വത്യാം പല വേറിയ കായിട്ട്
ഉ ആഹ് മല മലപ്പുറം പാലക്കാടൊക്കെ ഏതാനും അടുത്ത ഏരിയയാണല്ലോ ഉ ഉ ഉ
മ്മള് പിന്നെ അങ്ങോട്ടേക്ക് അധികം വന്നിട്ടില്ല ആ ഇല്ല ഇല്ലല്ല നമുക്ക അങ്ങനെല്ലാന്ന് ആ
ആ ഇങ്ങനെ പറിണ കേക്ക ടിവിൽ കാണന്നല്ലൊക്കെ ഏഹ് അല്ല ങ്ങനെ നമ്മള് ടി വിയിലൊക്കെ ഇങ്ങനെ കാണാന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല
ആഹ് പക്ഷെ ഇവിടൊക്കെ നല്ല നല്ല ഇതാണ് കേട്ടോ അല്ല ഇത് ഉണ്ട്
ഏഹ്
വ്യത്യാസങ്ങളൊന്നുമല്ല നിങ്ങടെ അവിടൊക്കെ കൊതുകുകൾ കൂടുതലല്ലേ നമുക്ക് അപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല
ഏഹ് ഞങ്ങളും പരിസരത്ത് കൂടെല്ലേ ള്ള സ്ഥലമുണ്ട് പക്ഷെ ഞങ്ങള് അടുത്തടുത്ത് വീടൊള്ളാണ് അതുകൊണ്ട്ന്നെ അങ്ങനത്തെ ഏയ് റബ്ബറൊന്നുംല്ല ഏയ് അടുത്തടുത്തടുത്ത് വീടൊള്ളാണ്
ആഹ ആഹ ആഹ് എല്ലാരും നല്ല ഇതാണോ
ആഹ ഞങ്ങള് അയൽവാസികൾ കൊഴപ്പില്ലാത്ത ഇതില് പോണ്ട് ഞങ്ങളെല്ലാരും ഇങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കും അങ്ങനെ
ആ ഫങ്ഷനൊക്കെ പോകാറുണ്ടോ
ആ ണ്ട് ണ്ട് ണ്ട്
ആഹ നല്ല നല്ല രസായിരിക്കും അല്ലെ എല്ലാരും കൂടെ ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോവ അല്ലെ
ആഹ ആഹ് ആ് അതൊക്കെ ഇണ്ടാവലുണ്ട് ഉം
പിന്നെ വേറെതുണ്ട് വിശേഷം വെളി രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ടോ
ഏയ് ഞമ്മ സാധാരണക്കാരച്ചിട്ടുള്ള സാധാരണക്കാരൻ ഉം ഉം അയിന് പോയിക്കണത്ർണ ആ ഊട്ടി കാണ ദൂരെ പറഞ്ഞ സ്ഥലം ഊട്ടി ഊട്ടിയാണ് പോയിക്കണത്
ആഹ
ആ ആ അല്ലാതെ എവിടേം പോയിട്ടില്ല ഓക്കെ ഓക്കെ ആഹ്